ഉം
കെക്കാവോ
എന്താ ആ, കേക്കാം കേക്കാം എന്താണ്.
സുഖമാണ് സുഖമായിട്ടിരിക്കുന്നോ.
ആ സുഖം സുഖം.
അട്ക്കള ഒന്ന് നല്ല മഴയുണ്ട്.
നല്ല മഴയാണ്. അടുക്കള പണിക്കെ ഓ പറയൂ.
ഞാൻ സംസാരിക്കുന്നത് എനിക്ക് തിരിച്ച് കേക്കാൻ പറ്റുന്നുണ്ട് ഫോണിനകത്ത്.
അത്. ആണോ അതിങ്ങനെവര് പറയുന്നുണ്ടായിരുന്നു ടെക്നിക്കൽ. എന്തെലും ടെക്നിക്കൽ ഇഷ്യൂസ് ആയിരിക്കും. ക്കും ഞാൻ പറയുന്ന കേക്കാവോ
ആഹ് കേക്കാ
ആഹ്, ഇറ്റ്സ് ഓക്കെ പിന്നെ എന്താ. ഇന്നലെ ഒരാളെന്നോട് പറയുന്നുണ്ടായിരുന്നു. മുതിരയില്ലേ, മുതിര ഞാനാദ്യംതന്നെ അത് ചോയ് ട്ട മറന്നു പോവും മുതിര അറിയോ മുതിര മുതിര കഴിച്ചിട്ടുണ്ടോ? ആഹ് ഞാൻ കഴിച്ചിട്ടേല്ല ഇന്നലെ പറയുമായിരുന്നു ഈ ഈ കർക്കിടക മാസം വരുവല്ലേ അപ്പോൾ ഈ മുതിര കഴിച്ച കഴിഞ്ഞാല് തോരന ഉണ്ടാക്കിട്ടോ ആഹ് ഇടിച്ച ല്ല ഇടിച്ചക്കയുടെ കൂടെക്കെ അവരിട്ട്ണ്ടാക്കന്ന് തോരൻ അപ്പൊ അത് കഴിച്ചാല് പായസം ഉണ്ടാക്കുന്ന രീതി അറിയത്തില്ല പക്ഷെ നമ്മളീ തോരം വെക്കത്തില്ല കഞ്ഞി കുടിക്കാൻ ആഹ് അത് ചെലതിന് ഇതിന് കുറച്ച് വേവുള്ളത് കൊണ്ട് നേരത്തെ വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കണം ആണോ ഞാൻ കഴിച്ചിട്ടേ ഇല്ല കേട്ടോ
ആഹ് നമക്ക്
അത് ബോഡി പെയിൻ നല്ല മാറ്റം ഉണ്ടാവുന്നത് കഴിച്ചാല് ആഹ് അത് മാത്രല്ല നമുക്ക് കൊറച്ച് എനർജിയൊക്കെ കിട്ടാൻ ഇത് നല്ല നല്ലതാ കഴിക്കാൻ ആണോ
ആഹ് അതെ അതെ
ആഹ് എനിക്ക അറിയത്തില്ല ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഇന്നലെ ഞാന് അത് ആദ്യമായിട്ട് കേ ന്ന പറഞ്ഞപ്പോ എന്നാ പിന്നെ ഞാൻ വെച്ചാ എന്നാ നാട്ടിൽ നമ്മൾെവിടെയന്നും ആരും അങ്ങനെ മുതിരയുടെ കാര്യം പറഞ്ഞ് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആഹ് കർക്കിടം മുതിര കഴിച്ച കുതിരെടെ പവറ് കിട്ടുമന്ന് അങ്ങനെ കേട്ടിട്ട് ണ്ട് പക്ഷെ നമ്മുടെ ശരീരത്തിന്റെ വേദന മാറൂന്നന്ന് എനിക്ക അറിയത്തില്ലായിരുന്നു അപ്പൊ ക കർക്കിടക മാസത്തില് അത് കഴിക്കുന്ന ഒത്തിരി നല്ലതാണ്
ആഹ് എനിക്ക് അങ്ങനെ അത്രയും ആദ്യന്തമായിട്ട് അറിയത്തില്ല
ഉം ഇല്ല ഇല്ല അവര് എല്ലാ കർക്കിടക മാസത്തിലും കഴിക്കന്ന് ആഹ് അപ്പൊ ഒന്നും മേടിച്ച് ഉം ഉം കുട്ടിക്കൾക്ക് കൊടുക്കുന്നത് നല്ലതാ എന്ന് അറിയ ഒക്ക കേട്ടിട്ടേ ഉള്ളൂ കേട്ടോ നമ്മളങ്ങനെ ഉപയോഗിച്ചിട്ടില്ല അപ്പൊ ഞാൻ ഓർത്ത് എന്ന ഒന്ന് മേടിച്ച് നോക്കാം കർക്കിടക മാസമൊക്കെ നല്ലതല്ലേ കർക്കിടക കഞ്ഞിയും ഇപ്പൊക്കെ പാഴ്സലയിട്ട് കിട്ടത്തില്ലേ
ആഹ് കഞ്ഞി പാക്കറ്റ് ഇത് കിട്ടുവല്ലോ
ആഹ് മേടിച്ച് ആഹ് മേടിച്ച് ഉണ്ടാക്കിയാൽ മതിയല്ലോ എല്ലാ ഇപ്പോൾ പാഴ്സൽ ആണല്ലോ
ഇത് ഇതിനകത്ത് മുതിരക്കകത്ത് കൂടുതലും കല്ല് കാണും കേട്ടോ
ഓ അത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണല്ലേ ഉം ഉം ഉം അതില് കല്ല് കിടന്ന് അറിയത്തൂല്ല ഏകദേശ അങ്ങനത്തെ കളരല്ലേ ഉം അത് ആഹ് അതെ അതെ അതെ നമ്മൾ ഏത് സാധനമാണ് മേടിക്കുന്നത് ഏകദേശം കളറും അയിന്റെ ഷേപ്പും ഒ
ഓക്കെ അതുപോലെ തന്നെ വരും
ആഹ് വല്യ മാറ്റം ഒന്നുല്ല
മറ്റൂല്ല അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റത്തില്ല
അല്ലല്ല എന്തൊരു കള്ളത്തരം ആണെന്നെ പറഞ്ഞ കേിട്ടില്ലായിന്ന അരി അരിയുടെ അരിയുടെ അരിയില്ലേ പ്ലാസ്റ്റിക് അരി എന്നൊക്കെ പറഞ്ഞ കേട്ടില്ലായിരുന്നോ അതെ ഷേപ്പില ആക്കിയിട്ട് ആ അങ്ങനെയൊക്കെ പറയുന്ന കേട്ട് ട്ടോന അങ്ങനെ ഉണ്ടോന്നൊന്ന എനിക്കറിയില്ല
നമ്മള് മുട്ടയുടെ മുട്ടയുടെ കാര്യം അങ്ങനെ കേട്ടിട്ടുണ്ട് ആ നല്ലേ
ആ പുറകില് സൗണ്ട് വരുന്നുണ്ടല്ലോ
ആഹ അതെ അമ്മടെ അനി
ഉ അവിടെ ആ അവിടെന്ന് മാറിക്കല്ലേ സൗണ്ടേ ബുദ്ധിമുട്ടാണ്
ഉ ഉ പിന്നെ എന്ത ആരായിരുന്നു ഇല്ല ഉണ്ട് ഓടിക്കളിച്ചോണ്ടിരിക്കാ സ്കൂളിൽ പോയി ആഹ ഇവിടെം തോരണുണ്ട് വെണ്ടയ്ക്ക
ആഹ അമരപയർ കിട്ടിയായിരുന്നു അപ്പൊ അതിന്റെ തോരൻ പിന്നെ ഇന്നലത്തെ കാ മീൻകറി ഇരിപ്പുണ്ട്
ആഹാ
പിന്നെ എന്താണ് അച്ചാറി ഇരിപ്പുണ്ട് ഓ അതൊക്കെ മതി അധികം അധികം ഒന്നും വേണ്ട ഹലോ ഹലോ കേക്കാവോ എടക്ക് ഒന്ന് കട്ടായി ആ ആ ഇന്ന് അത ചില നേരത്തെ അങ്ങനെ കട്ടാവുന്നുണ്ട് അത് അറിയത്തില്ല അത് ത അത്‌ ഓട്ടോ നോർമലി സംഭവിക്കുന്നതാണ് അത് കുഴപ്പമില്ല പിന്നെ വേറെന്താ എന്തോ ചോദ ക്കാൻ എന്നോട് പറയാൻ വന്നായിരുന്നു ഇടയ്ക്ക് അപ്പൾ ഞാൻടക്ക് കയറി സോറി നേരത്തെ ഞാൻ പറയാൻ വന്നതേ ഇന്നെല്ലാം നേ ഇന്നലത്തെെല്ലാം ഉള്ളത ജോലി കാണത്തില്ല ആ അങ്ങനെ അതെ ആ അത്‌ ഞങ്ങള് മാക്സിം അങ്ങനെയാണ് ഉള്ളത് എല്ലരും കഒക്കെ അങ്ങനെയണല്ലേ ഉള്ളതൊക്കെ വെച്ച് അഡ്സ്റ്റ് ചെയ്ത് ഉള്ളത് വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെ പോവാ പിന്നെ പഴയതുപോലെ ഒരുപാട് ആൾക്കാരൊന്നും വീടുകളിൽ ഇല്ലല്ലോ ഉം ഉ ഹലോ ഹലോ ഓ കേക്കാം ആഹ എനിക്ക് സവുന്നുണ്ട് കേട്ടോ
ആന്നല്ലേ റേഞ്ചിന്റെ ഇഷ്യൂ എല്ലാം ഉണ്ടോ എനിക്ക് റേഞ്ച് ഉണ്ട്
അറിയില്ല ഇന്നലും അങ്ങനൊയിരുന്നു ആര് വിളിച്ചപ്പോഴത്തേക്കും ഉ വീട്ടിൽന്ന് കോള് വന്നപ്പോ അങ്ങനെയായിരുന്നു അല്ല പണ്ട് മുന്നേ ഇഷ്ടം പോലെ ആൾക്കാര് വീട്ടിലുണ്ടാവൂലെ അപ്പൊ പിന്നെ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കും പിന്നെ അതുപോലെ ഉണ്ടാക്കാൻ ആൾക്കാരുണ്ടല്ലോ ഇപ്പൊ നമ്മൾ ഒന്ന് രണ്ടു പേരെല്ല ഒരാളൊക്കല്ലേ ഉണ്ടാക്കുന്ന വീട്ട വീട്ട മൂന്ന് നാല് പേര് ഉണ്ടാവയുള്ളൂ
അതാ ഉള്ളപ്പച്ച് അഡ്ജസ്റ്റ് ചെയ്യുകന്ന് ചെയ്യും പിന്നെ അത് മാത്രല്ല ഒ കറി അത്യാവശ്യം രണ്ടു ദിവസ
ഓ പിന്നെ തീർച്ചയായിട്ടും ഉ പഴയ കാലല്ലല്ലോ വില വിലയുടെ വ്യത്യാസമുണ്ട് സാധനങ്ങളൾ കിട്ടുന്നതിൻ്റെ ബുദ്ധിമുട്ട് ട്ടുണ്ട് ചെയ്യാൻ ആളില്ല നമുക്ക് ഞാനിപ്പോഇന്നലെ ഓർക്കായിരുന്നുഇച്ചിരി പായസക്കെ കുടിക്കാൻ തോന്നുന്നു പക്ഷെ നമ്മൾ തനി ഉണ്ടാക്കുമ്പോ അത് എല്ലാം ചെയ്ത് വന്ന കഴഞ്ഞൽ നമ്മള് തളർന്നിട്ട് നമുക്ക് ആ ഒരു അതൊന്നും ആസ്വദിക്കാൻ പറ്റത്തില്ല
ആ എന്റെ ഇളയ ആള് വന്നതാ ഈ സൗണ്ട് അമ്മ എന്താഞ്ഞ
അല്ലോ ഹഹ അമ്മയുടെ ഫ്രണ്ട അല്ലന്ന്
കുഞ്ഞുങ്ങൾക്ക അറിയത്തില്ലല്ലാ
അതെ അതെ ഒരു ഒരു ഒരു ഓൺലൈൻ ഇതില് ചക്കപായസം നാട്ടീന്ന് വരുത്തി തരുന്നതാണേ ചക്കപ്പായസം ആ എന്താണ് മുൻ ഇരുന്നൂ മുന്നൂറ് എം എൽല്ലിന് നന്നൂറ് രൂപയോ അങ്ങനെയങ്ങാണ്ടോ ആ അല്ല മുന്നൂറ് എം എല്ലിന് മുന്നൂറ് രൂപ
ഉം ഉം
ആ പിന്നെ നമ്മുടെ കുമ്പളപ്പ ഇല്ലേ കുമ്പളപ്പം അപ്പം കുമ്പിള അപ്പത്തിന് ഒരെണ്ണത്തിന് തൊണ്ണൂറ് രൂപ
ഓ എന്റമ്മേ ഓരോന്ന് പോന്ന പോക്കെ
ഉണ്ടാക്കിയെങ്ങാനും നമുക്ക് എന്താ പറയാ ബിസിനസ്സ് യ്യാം ഇലട ഇലടയ്ക്ക് തൊണ്ണൂറ് രൂപ ചക്കടാ ഇലടല്ല ചക്കടാ ഒരെണ്ണം അയ്യ ഒരെണ്ണം
കൊള്ളാം ഇത് ഉണ്ടാക്കുന്നവര അപ്പൊ നല്ല രീതിയിൽ സമ്പാദിക്കുന്നുണ്ടല്ലേ
അതെ നല്ല ബിസിനസല്ലേ
നല്ല ബിസിനസ്സ പക്ഷെ ഈ റേറ്റി കൊണ്ട് നമ്മുടെ അടു ആളുകളെ അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല
അല്ല അത് വാങ്ങാൻ ആൾക്കാരുണ്ട് വാങ്ങാനുള്ള സ്ഥലങ്ങളുണ്ട് അപ്പൊ അവിടെക്കെ കൊടുക്കാൻ വേണ്ടി ഈറേറ്റിന് അവര് കൊടുക്കുന്നുണ്ട്
ആ അങ്ങനാണെങ്കിൽ നോക്കാം
ചക്കക്കുരുവരെ വില്ക്കുന്നുണ്ട് നാട്ടില് പശുവിന് വരെ വേണ്ടാത്ത സാധന
ആഹ
ആ
എനിക്ക് ചക്ക ഭയങ്കര ഇഷ്ടാ പക്ഷെ അത് ക്‌ളീൻ ചെയ്യാൻ ഒട്ടും ഇഷ്ടല്ല കഴിക്കൻ ഇഷ്ട ആ ചക്ക
ചക്ക അയ്യോ ചക്കയൊക്കെ വൈകുന്നേരം ഇങ്ങനെ പുഴുങ്ങി ട്ട്നമ്മൾ മറ്റേ കുരുമുളക് പൊടിയില് എണ്ണയൊക്കെ ഒഴി ച ഉപ്പൊക്കെ മിക്സ് ചെയ്തിങ്ങനെ മുക്കി കഴിക്കും കട്ടൻ ചായക്കെ ഇട്ട് വൈകുന്നേരം അങ്ങനെ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ല ചക്ക ഇങ്ങനെ നമ്മള് മൊത്തത്തില് ചക്കയുടെ ചൊളയുണ്ടല്ലോ അത് കുരു ഒന്ന് ഇളക്കാണ്ട് അതിൻ്റെ മുകളിലുള്ള ചകണിയൊക്കെ കളഞ്ഞിട്ട് അങ്ങനെ ഇടും അങ്ങനെ ഇട്ടിട്ട് നമ്മൾ പുഴുങ്ങിയെടുക്കും പുഴുങ്ങിയെടുത്തിട്ട് അ അത് നമ്മൾ ചൂടോട് കൂടി കുരുമുളക് പൊടിയില്ലേ കുരുമുളക് പൊടില് ആ ഉപ്പും എന്താ പറയ ഇത് മൊ ഉപ്പു ഇടും പിന്നെ ഇച്ചിരി എണ്ണ ഒഴിക്കും എ ടൈമിലിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഈ ചക്കച്ചോള എടുത്തിട്ട് അതിലിങ്ങനെ മുക്കിയിട്ട് ചൂടോടെ കഴിക്കും ഭയങ്കര
ഓ ഹോ
കുരുമുളക് പൊടിയാകുമ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നമു ണ്ടാവത്തില്ല. മനസിലായോ പണ്ടൊക്കെ ഏ ഞാൻ ചെറുതൊക്കെ ആയിരുന്നപ്പോ ആ് ഒരു വൈകുന്നേരം നമുക്ക് ഈ എണ്ണപലഹാരങ്ങൾ ഇല്ലല്ലോ അന്ന് അങ്ങനെ എണ്ണ പരിഹാരങ്ങളൊന്നും അന്ന് റെഗുലറായിട്ട് ട്ടാരും കഴിക്കില്ലല്ലോ വ ഉണ്ടാക്കലും കഴിക്കലില്ലല്ലോ അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെല്ലേ അപ്പൊ അത് വൈകുന്നേരം കട്ടൻ ചായ ഇട്ടിട്ട് ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. കടച്ചക്കയുള്ള സമയത്ത് കടച്ചക്ക. ചക്കയുള്ള സമയത്ത് ചക്ക. കപ്പയുള്ള സമയത്ത് കപ്പ. അപ്പ അങ്ങനെയൊക്കെ ആ വല്ലപ്പൊഴക്കാണ് നമുക്ക് എണ്ണപ്പലഹാരം മേടിച്ചു തരുന്നത്.
കിട്ടുന്നത് ആഹ് അത് തന്നെ
അപ്പൊ ഇത് ഇത് പിന്നെ ഹെൽത്തി ആയിട്ടുള്ള സാധനല്ലേ
അതന്നെ ഇത് കഴിക്കുന്ന കൊണ്ട് വേറെ കൊഴപ്പവും ഇല്ലല്ലോ
അതെ സത്യം പറഞ്ഞാ പണ്ടൊള്ള ആൾക്കാർക്ക് വലിയ അസുഖങ്ങളൊന്നും ഒക്കെ വരാത്ത ഇതുകൊണ്ടൊക്കെ ആയിരിക്കും ല്ലേ?
ഇത് അവർക്ക് കൊളസ്ട്രോളില്ല, പ്രഷറില്ല ഒരു കൊഴപ്പോം ഇല്ല. പക്ഷെ അതാ അസുഖങ്ങള് വരാ അത് മാത്രല്ല. പണ്ടൊക്കെന്ന് പറയുമ്പോ ഒരു പ്രായം ചെന്നവർക്കാ എന്തെങ്കിലും വരു
ആഹ് ഇപ്പ ഒരു തേർട്ടി ഫോർട്ടി.
അ അ അതു പോലും വേണ്ട. കുഞ്ഞു പിള്ളേർക്ക് തന്നെ ഇപ്പ അറിയാൻ വയ്യാത്ത ത്ത രോഗങ്ങളാവരുന്നത്. എന്റെ ദൈവമേ അതാ അതാ. പിന്നെ മുപ്പതിലോട്ട് അടുക്ക ക്കുമ്പോ പിന്ന എല്ലാ രോഗങ്ങളും വരും.
അല്ല കുഞ്ഞുങ്ങള് എന്ത് ചെയ്തിട്ടാണ്? കുഞ്ഞുങ്ങക്കറിയില്ലാല്ലോ. നമ്മള് നമ്മള് കഴിക്കുന്ന ആഹാരത്തിന്റെ കട്ട് ചെയ്യുവാണോ?
ആഹ്